എന്തെക്കേ
നല്ല വർഥാനം എന്താ പരിപാടി ഞാ ഇബ്ടെ ഇരിക്ക കുട്ടിനെ നോക്ക
ആ രുട്ടി ആടി
അയെഞെ
ഏ എന്ന്ട്ടെന്തൊക്കെ
ഛൊ
ചായ കുടിച്ചിട്ടില്ല നമ്മള് ഇജ് കാച്ചിട്ടില്ലല്ലോ
ഉം
ജ്ജ് കാച്ചത്തൊണ്ടിന്നും കുടിച്ചിണില്ല
ഏ ഏതായാലും
എന്ന്ട്ട് ന്തൊക്കെയായിന്ന് ന്റ മാപ്പള അന്ന കൂട്ടാതെ പോയില്ലേ ഉം ന്റ മപ്പ്ള ഇണ്ടാക്കാൻ പറഞ്ഞണ്ടേ ഓൻ തെണ്ടി ഓ ഇണ്ടാക്കിയപ്പോളാണ് വെഴിച്ചിട്ടില്ല അയിന്റെ മുമ്പ് പെഴിക്കുണൈ
ഉം ഉം
ഓന് ഇണ്ടാക്കാനൊക്കെ പറഞ്ഞാണ്ട് ഓനൊറ്റ പോക്കാ ന്ന്ട്ട് മ്മ വിളിച്ചിട്ട് അങ്ങനെ പർഞ്ഞീന്നു ന്നിനി ന്ന കൊണ്ട് അഹ് അപ്പൊ ഓന് എന്താ ആഹ അതാ പിന്ന അവിട ഇരിന്നോട്ടേ ഒക്കെ പറഞ്ഞിന്ന് ഇനിപ്പക്കാ വരവ്ന്നാവോ
അറിയില്ല ഇപ്പഴു നേരത്തെ വിളിച്ചീന്നനെ പ്പോഴും പൊന്നിട്ടില്ല എന്താ പോലക്കര്
ആഹ് ഞാൻ വിളിച്ചീന്നേ ഇപ്പ ന്റീന്ന് മ്മ മ്മേ വിളിച്ചിക്കണേ
ഉം
ന്നിട്ട് ന്റീന്ന് വിളിച്ചപ്പോ ങ്ങനെ കട്ട്‌ അക്ക അപ്പൊ ഞാൻ ആണെങ്കി ത്തീട്ട് ണ്ടാവും ചെലപ്പേ അപ്പോ ഞാൻ ഒന്നല്ല, ന്നിട്ട് മ്മ മ്മന്റീന്ന് തന്നെ വിളിച്ചു അപ്പൊ എവിടെന്നോയ്ച്ചപ്പോ ങ്ങനെ അട്ടപ്പാടിയിലാണ്. പോന്നിട്ടില്ല. പൊന്നോയ്ച്ചപ്പോ ഇല്ലറഞ്ഞു ത്തല് ആവോ. ദ് വരിം പോന്നിട്ടില്ലെങ്കിൽ
നിങ്ങള് ഫസ്റ്റ് പോയത്ങ്ങട്ടേന്നീ-
ആ ഞങ്ങള് പിന്നെ പോയിന്ന് വന്ന് മീനുന്റോടെ തക്കാര ഇണ്ടായില്ലേ അന്ന് കുറച്ച് നേർത്തെ ഇറങ്ങി ന്നിട്ട് കുറച്ചൊ നേർത്ത ഇറങ്ങി
ഏ
അക്കാത്തിൽ വന്നത് പിന്നെയാണ് കുറച്ച് ഞങ്ങള് കൂടുതലൊന്നും പോയില്ലടി പത്താംമളവ പോ ഇത്ര കളവ് വേരെ അത്രേ ഉള്ളൂ ഫുള്ള് കേറിയിട്ടില്ല
എന്താ ചിത്രൊക്കെ ശെരി മതിരി മതില് അത്പ്പ ഉണ്ടായത് ആ ആ അന്ന് പോയന്ന് ഇണ്ടായിന്നീല
ഏ ഞാനും കണ്ടില്ലാ ട്ടോ ഇച്ച് ഓർമൊന്നുല്ല.
ഉം
ബല ഫോട്ടോ എടുത്തന്ന
ആഹ ഇടത്തിട്ട ണ്ടാവും ഇന്നാളിപ്പ കണ്ടിന്നു
ഏ ആ ആ ബുള്ളറ്റിമേ ഉം ഉം ആഹ ഗണ്ടു
ഓല ഇപ്പോ ഇപ്പളാ തോന്നു ബൈക്കിമ്മേ ബൈക്ക് എടുക്കല തുടങ്ങിട്ട് ആറന്നാ അപ്പ ഓ കൊറച്ച് വലുതായില്ലേ അതോണ്ടെയ്ക്കാരം, കുട്ടിക്ക് എത്ത
ഓള ഇങ്ങനെച്ചണ്ടാക്ക കരയ ഇതാ ആ കിൽക്കം കിട്ടായിട്ടേ എ ഇപ്പൊ അയ് കിട്ടിയപ്പോ
ആഹ
എ
നടബ പിന്നെ ഇതാണേ സ്പീക്കറോടാൻ പറ്റൂലടി
നോക്കി പറ്റുന്നില്ല അല്ല മറ്റേത ത്തരക്കന്നിട്ട എന്താർഞ്ഞീനെ വേ- ഇമ്മ എന്താ പറയിന്നേ
ഇന്നൊരു രാത്ര വിളിച്ചോക്കിട്ട് ഇജ് കല്യാണത്തിന് വരുണ്ടോ കല്യാണം വരുണ്ടോ ഞാൻ റബ്ബേ ഏതു കല്ല്യ
ഏത് കല്യാണം
കുട്ടക്ക് ഇണ്ടാക്കാ ണ് എന്നപ്പ ഞാൻ പറ ഇല്ല ഞാൻ വരുന്ന ഇണ്ടാവൂല കുട്ടിള്ളതല്ലേ ബിരിയാണി അടങ്ങറൊക്ക പിന്നെ ഈ മഴയും കാര്യങ്ങളൊക്കെ അല്ലേ കാരണണ്ട് ഞൻ അങ്ങനെ വതന്ന് പറ ആ എ ഓള ഓള കുടുംബത്തി മാത്രമേ പോക്കുള്ളൂ ആ മള്ളവരെ കൂടുമ്പോന്നും വാണ്ടേ പിന്നെ ആ ഗന്ത മുട്ടടി
ഏ
അ പറയണ്ടഓഓള കുടുംബ പോകളോ ഞപ്പള്ള ഒരു കുടുംബത്തില ഒരു പരിപാടിണ്ടായ ഓള് പോ എന്റെ മാപ്പിള്ളരു കൊടുുബന്ന മണ്ട ഉളുക്ക് എന്നൊക്കെപ്പത് അങ്ങരക്കണ്ട ആ എന്താപ്പ ഞാൻന്റെ കുടുംബത്തക്കനും പോകണം ആ എന്ന ഞാ അങ്ങനെ പർ
ഉം
ഓൽക്ക് ഓള കുടുംബത്തിലാണെങ്കി യാക്കത്തിന് ഒട്ട മാട എടുക്കാനോുള്ള ഉമ്മ ഉണ്ടാവും എ ഇതൊക്കെ പറഞ്ഞണിച്ചിട്ടാ ഞാൻ ബന്ധമുട്ട് ഭേത് കുടുബ ഉം എന്താ ചെയ്യാ അങ്ങനെയൊക്കെ സംഭവിച്ചപ്പൊ അഞ്ച മിനിറ്റ് ആയിട്ടോള്ളൂല്ലേ പറഞ്ഞ് കുട്ടി എന്ത് വണീ ന്നു
ഓള് ആ മല ഞാൻ ഉരിന്നിട്ട് ആ സ്റ്റാറല്ലേ കൊടുത്തക്ക്
ആ അയ കുത്തിട്ടുണ്ടാവുല്ലേ നട്ടണ്ടക്ക കൈസ പാല വ
ഉം ഹൈറൂനെ ഉം ഓള് പറയ്ന്ന മെസ്സേജ് വായിച്ചാ തോന്നില്ല
ആ ഫുള്ളായിട്ട് വായിച്ചല്ല ഓ ഓള് കുഞ്ഞുട്ടിന്നോട് പർ പറഞ്ഞ എന്റെ അക്കൗണ്ട് ഓൻറ്റിട്ടുണ്ടല്ലോ അപ്പൊ ഓൻ കൊടുക്കുന്നപറ എന്നിട്ട് വായിച്ച ഫുള് വായിച്ചില്ലതോ തോന്ന്ണ് മീനെ അന്നക്ക ഉം എന്നട്ട് സേന അൻവറിക്കെ എന്ത് പറയ്ണു
സേന ഇന്ന് കോളേജിൽക്ക എന്നും പോണ്ട് കോളേജക്ക് വന്നിട്ടേ ഇല്ല രാവിലെ മുതലഓന്റെപ്പാ പിന്നെ ഒരു മൂന്നേര ആ ഇപ്പൊ വിളിച്ചീനു എന്താ ക്ലാസ്സ് കഴനിക്കണ വച്ചിങ്ങണ്ട് അപ്പ ങ്ങള ഇന്നി കയ്ഞ്ഞിക്ക്ണോ നിങ്ങളെവിടെയ്ച്ചു പെരുന്തൽമണ്ണണ്ട് അർഞ്ഞു ഓലഅങ്ങനെ പോവക്കെര സ്കൂട്ടിമ്മെണ്ർഞ്ഞു
മീയോല് കുളിക്കാര് കാണന്നുള്ള ബേജാറന്നും ല്ല ലേ ഓൽത് എന്ത ഇ ഇപ്പഴും അന്റെമ്മ ഏ ഇപ്പെ
ഉം ഉം ആ പഷെഞ്ഞി നാട്ട്ക്ക് വന്നിട്ട് സ്വഭാവം മാറോന്നാവോന്നും പറയണ്ട്
ഉംന്നായി മിയ ഓലുങ്ങനെ കാട്ടിക്കൂട്ടണത് കാണുമ്പോളാണ് എന്താചെയ്യാ
അതാണ് ഒന്നുല്ല വണ്ടിഞ് എവിടേലുഒന്ന് മറിയൊന്നില്ല അങ്ങനെറ്റ സ ഭവിച്ചാൽ ആള് കൂടൂലെ എന്ന്ട്ട് ആരെ എന്താ ചൊയ്ച്ചാല് അഹ് മതിലെ
പിന്നെന്താ എൻ എന്തൊക്കെ റ്റിങ്കോട്ടെ എന്താപ്പം ഇജ് ന്താ ഒച്ചണ്ടാക്ക്‌ണെ കടെ കടെ
ഞാൻ കുട്ടിം കജ്ജ്ട്ട ഓള അ ഒച്ചേട്ട് കരയ പ്പല്ലട്ടോ പ്പ ഇന്നിംനോക്കി കെട്ക്ക
ഉം അങ്ങനെ ഒച്ചണ്ടക്കപറ്റൂലത്ര ബാഗ്രൗണ്ട് വോയിസ് ബേഗ്രോണ്ട് വോയിസ് പറ്റൂലെ ! ! ! ! ! ! ! ! ! ! കുട്ടിളെ ബാഗ്രൗണ്ടവോയിസസ് പരമാവധി കൊറുക്കൊണ്ടന്നാ അവൻ പറയുന്നത് അങ്ങനെക്കെ ന്നിട്ട് പ്പന്തക്കെ ആവുന്ന് ആവോ ഇതാണെ കജ്ജ്ണൂല്ല ഏയെ അയ്മ്പതായി ഒന്നോ ഓ
അതെല്ല ഇതെന്നെള്ളുഅൻക്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
ഏ ഇഹ് ഹി
അപ്പന്തൊക്കെ പറിനിണ്ടോ പപ്പ എവിടെണ്
ഹാളില് ന്നട്ട് ഏ ഏ ഇമ്മേന ന്ഹ ഹേ ഹ ആ അതല്ലേ എന്താ പറീണ്
എന്ത് പറയെണു ഏതമ്മ ന്റെമ്മേ ന്റെമ്മാ ഈ വെപ്പൊന്നല്ലപ്പോ ഇപ്പം കൊയപ്പന്നുല്ല വിളിച്ചിണും പറയ്നൊക്കെണ്ട് അങ്ങനെ വല്ല്യ കൊയപ്പന്നുല്ല്യ കുട്ടി കരയന്ണ്ടോ
ഏ ഏ പ്പല്ലോള് ഇന്നെങ്ങനെ നോക്കി കെടക്കാണ്
ആ ന്നാത് കഴിഞ്ഞിട്ട് വാണം മോളൊന്ന് ഒറക്കാന് ല്ല മളേ ഹ അപ്പ അങ്ങനെക്കെണ് കാര്യങ്ങളുടെ കെടപ് വശം ന്നട്ട് വേറെന്തക്കെ സുഖാണ് ക്ക് അന്നോട് പറയാൻ ഒന്നും കിട്ട്ണു ല്ലല്ലോ നേരെ
ന്നട്ട് എന്താ ഇബല് വിളിച്ചീനില്ലേ
നുസൈബിൻ സലീനിക്കൊ വിളിച്ചീ ഹസ്ബന്റ് വിളിച്ചായിരുന്ന് കേട്ടോ
ഹും എന്താ പറയണ്
ഹസ്ബന്റ് രാവിലെ വിളിച്ചേയിരുന്നു ഇക്കാക്കെന്നോ പറയുന്നക്കെപ്പന്നോട് പറയാൻ പ
അ ഹ്
അള്ളോ രസം പരമ സുഖം
വരിനില്ലേ
ന്നില്ലിയ അവൻ വരുന്നില്ലത്രേ അല്ലാഹ് ക്കറിയാം മറ്റൊല വള ട്തന്നിട്ട് വേണം ഇന്റെ പണ്ടങ്കൂടി വെച്ച് കാണ്ട് ഓട്ടാ വിക്കല്ല കൊടുക്കാ എന്തൊക്കെ യാവുന്നാവും എവിടെക്കെത്തുന്നാവും കുഞ്ഞുങ്ങൾ ഞ്ഞ് ജീവിച്ചോന്നാവും ഇജ് മ്മക്ക് ഖിയാമത് നാള് വന്നാല് ച്ച് പ്പം ചാൻസ് ഉണ്ടാവും അടുത്ത കൊല്ലം ഞ്ഞാൽപ്പം ണ്ടാകും മത പരം പാടില്ല
ങ്‌ ഹ്
മസ്
മത എന്താ അങ്ങനെയൊക്കെയണപ്പൊ
! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! സാദ പോലക്ക ആ
ഇപ്പൊ നി അല്ലേ മീനൂറ്റും കണ്ണൂരും എത്തില്ലേ
തലേ
ഓല്ലെ
ഉം ഓലക്കവിടെത്തി ഓളെ ഉം കുട്ടി വിളിച്ചിഞ്ഞി ആഹ എന്നെക്കം എന്ത പോയി വരട്ടെ എവിടക്കാ എന്തിനാന്നൊന്നും പറയണ്ട ഒക്കെ മത ആഹ എന്തായാലും പോയി വരട്ടെ എടീ ഇപ്പ അനോട് കുറേ പറയാൻ കിട്ടുന്നില്ല എന്നാ വെച്ചാലോ എന്നാ ശരി ട്ടോ
ആഹ ഓക്കെ